ഹലോ ആഹ് കേക്കുന്നുണ്ടോ സൗണ്ട് ക്ലിയറാണോ ആഹ്.
എന്താ ചെയ്യുന്ന വാഷിങ്ങിലാണോ? ആഹ് ആഹ് ചെറിയൊരു സൗണ്ട് വരുന്ന്.
കിടക്കുവാരുന്നു
ആഹ് ഫാനിന്റെ സൗണ്ടായിരിക്കും ആഹ ചായ ഒന്നും കുടിച്ചില്ല.
ചായ, ചായ കുടിച്ചില്ല നല്ല മഴയായിരുന്നു അപ്പൊ കുറച്ച് ഇച്ചിനേരം ഞാനിവിടെ
റസ്റ്റ് എടുക്ക് ആഹ മഴയാവുമ്പൊ പിള്ളേർക്ക് ഒന്നും പുറ കറങ്ങാ പ റ്റത്തില്ലല്ലോ? ആ ഇവിടെ കാലത്തൊന്നും മഴ ഇണ്ടായിരുന്നില്ല. ഇപ്പ മഴ അങ്ങനെ ചെറുതായിട്ട് ഉള്ളൂ, ശക്തിയിലുള്ള മഴയൊന്നു ഇല്ല.
അതെ യൊ? ആ. ആ എന്ന് കൊടുക്കാന, രണ്ട് ദിവസമായിട്ട് പൊതുവെ മഴ കുറവാണ്, ആ അതെ. ഇവിടെ ഇന്നീ മഴ കുറവാണ്, പക്ഷെ ഇന്ന് നല്ല മഴ പെയ്തു.
ആഹ്.
ചായ പിടിച്ചാ ഇല്ല പോയില്ല ഞാനും പിള്ളേര് മാത്രമേ ഉള്ളൂ ഇവിടെ അ അപ്പം അതുകൊണ്ട് പോയില്ല ആഹ ക്ക് ഇതുപോലെ ഉച്ചക്ക് കല്യാണം ഉണ്ടായിരുന്നുന്തായാലും വീട്ട അതെയോ ആ
ഉം അപ്പൊ ഉച്ചക്ക്ൊക്കെ അവിടെ
വിടെ വ ഒ റസ്റ്റ്ക്കെ എടുട്ട് വൈകുന്നേരം നോ ഉ
അപ്പൊ പിന്നെ പൊറത്തൊന്നും അറിയില്ല ആ ചായൊക്കെ കുടിച്ചു ഉ
വ ഉണ്ടാക്കി എതാണ് വീട്ടില്െ ആ ഉച്ചക്ക് ഞാന് സ്പെഷ്യൽ പറയാുന്നില്ല കൊറച്ച് ബിരിയാണി റൈ ണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി പിന്നെ മട്ടക്കറി സോയാബോൾ വർക്ക ചെയ്തു അതെ ഞാനും പിള്ളേർ മാത്രഒള്ളൂ അപ്പോൾ ലോണൊന്നും മേടിച്ചില്ല ഹസ്ബൻഡ് വരുമ്പോഴേ മേടിക്കൂ ആ ചട്ടകം കൊണ്ട് ഇന്ന് അതായിരുന്നു അവിടെ കല്യാണത്തിന് പോയല്ലേ വൈകുന്നേരം ഇള്ളതെല്ലാം കഴിഞ്ഞു ഉം
ഇപ്പം വെറുതെ ഇരിക്കുന്ന ടൈം ആയിരിക്കൂലെ
ആ കുറച്ചേരം കെടന്ന് ഉറങ്ങി
ആ
ഉം പിള്ളേരും ഇവിടെ കേറി കിടന്നിട്ട് ഞാനും ചെറിയമോളും കൂടെ കേറി കിടന്ന് ഒറങ്ങി
ആ ആ ആനമ്മള് വെറുതെ എങ്ങനെ ഇരിക്കുമ്പോ ചെറുതായിട്ട്റങ്ങും ഞാനും ഉച്ചക്ക് റെസ്റ്റ് എടുക്കാറുണ്ട് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തുമ്പോ പിന്നെ മക്കള് സൗണ്ടും കാര്യങ്ങളൊക്കെ ആവുമ്പം പിന്നെ റസ്റ്റ് എട്ക്കാനൊന്നും പറ്റത്തി
അതെ ഉം
ഇന്ന് കാലത്ത് പിന്നെ വെയിലായതോണ്ട് മുറ്റത്ത്ക്കൂടി തൊടി കൂടേര്ന്നു കൂടുതല് സമയും ഉച്ചക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനും ഉണ്ടാ കൊട്ന്നീല്ല ആപ്പാ സമയക്കെക്കൂടെ തൊടിയി കൂടെ നടന്ന് ആ പച്ചക്കറി വെ ഏ രീതില് ഇണ്ടാക്ക്ന്ന്ണ്ട്
ആഹ് ഹാ
ട്ട് മുരിങ്ങ്യായി ട്ടും മത്തൻ്റലായിട്ടും ഒക്കെയിണ്ട് പിന്നെ ചേമ്പും, ചേനയൊക്കെ നമ്മള് വീട്ടാവശ്യത്തിനൊക്കെള്ള രീതില് ഇങ്ങനെണ്ട് ഇവിടെ കൊറച്ച് സ്ഥലേണ്ട് അപ്പൊ അവിടെങ്ങനെ ചെയ്യും കൂർ
ഒക്കെ ഇണ്ടാർന്നു അത് ഇങ്ങനെ ഇപ്പ ഈ ടൈമിലാണ് അത് ഞമ്മള് പറിച്ച് നട്ടാല് വേനൽക്ക് കായിട്ടുള്ളത് അതിമ്മക്ക് ഒക്കെ കൊറച്ച് ആഹ്
അത് നമ്മള് കടേന്ന് വി കൂർക്ക വാങ്ങിയതാ അപ്പൊ അതില് ചെറിയ മണികൾ ഉണ്ടാവൂലോ നമുക്ക് കൈയോണ്ടൊന്നും ഇണ്ടാക്കാൻ പറ്റാത്തത് അപ്പൊ അത് മണ്ണിലിട്ട് വെച്ചതായിരുന്നു ആ ഇപ്പ അത് മൊളച്ച് വന്ന് നല്ല പാകത്തിൽ നമക്ക് നട്ടുപിടിക്കാൻ ഭാഗത്തിന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തടെടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കായിരുന്നു കാലത്തുള്ള പണികളൊക്കെ പിന്നെ നല്ലോണ്ണം മുറ്റത്തിലൊക്ക് ചുറ്റുപരെ വീടിന്റെ ചുറ്റുപരം നറയെ മരങ്ങളാണ് മാവായിട്ടും പുളിയായിട്ടും ആക്കയാ അപ്പൊ എല്ലാ എലകളും അങ്ങനെ ഒന്നിച്ച് വീണ് കെടക്ക് ക്കെ ഇണ്ടാർന്നാ അപ്പ് അപ്പൊ മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ പരിസരം കൊണ്ടൊരു വൃത്തിയാക്ക്
അതെയോ ഉം എടാ ഹസ്ബൻഡ് വിളി ക്ക്ണ്ട് ഒരു മിനിറ്റ് ട്ടോ ആഹ് ആഹ്